ഉം എന്തെയ്ന്ന് മ് കേക്കാം കേക്കാം.
ഞാനിവിടെ വെളിയിലാണ്.
ആഹ് എപ്പഴും പുറത്താണോ?
ആഹ് എടക്കൊക്കെ സമയം കിട്ടുമ്പോളൊക്കെ ദൈവം സഹായിച്ച് എ പ്പളും സമയം കിട്ടും.
അതുകൊള്ളാം.
ഉം ങ്ങനെ എന്തവിടെന്ത്‌ പരിപാടി വീട്ടിൽത്തന്നാണോ?
ആഹ് ഞങ്ങള് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്ന്. നിങ്ങ്ക്ക് എന്തോ സൺസ്ക്രീനൊക്കെ വേടിക്കണന്ന് പറഞ്ഞായിരുന്നല്ലോ വേടിച്ചായിരുന്നോ?
സൺസ്ക്രീൻ മേടിച്ച് സൺസ്ക്രീൻ മേടിച്ചപ്പോത്തേക്ക് പക്ഷെ ഫേസ് വാഷ് തീർന്നു ഹ് ഫേസ് വാഷ് ഇല്ലാതെ നടക്കത്തില്ല ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷുണ്ട്.
ഉം
അത് ഒരു രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടില്ലെങ്കി തന്നെ എനിക്ക് ഇത് പിമ്പിൾസ് വന്നു തുടങ്ങും പിമ്പിൾസ് അല്ല ആഗ്‌നെ വന്നോടങ്ങും
ആണല്ലേ.
ഉം സൺസ്ക്രീന് പിന്നെ അതിപ്പോ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. മാറ്റവുണ്ട് ടാൻ ഇന്തൊക്കെ കുറഞ്
മ് പണ്ടൊക്കെ ബോയ്സ് സ്കിൻകെയറൊന്നും ഇല്ലാരുന്നു.
ഉം ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല. മ്മള് പിന്നെ വല്യതായിട്ടുള്ള സ്കിൻ കെയർ ഒന്നുല്ല.
ആണോ ബേസിക് ആയിട്ടുള്ളതേ ഉള്ളല്ലേ?
ആഹ് ഇത് ഫേസ് വാഷും ഒരു സൺസ്ക്രീനും അത് മാത്രം.
ഉം സൺസ്ക്രീൻ ഇട്ടാ തന്നെ പകുതിയായിന്നാ പറയുന്നേ ഞാന് ശീലിക്കത്തില്ലായിരുന്ന് ഇങ്ങനെ. ഭയങ്കര വിലയല്ലേ സംഭവം
ഉം നല്ല സൺസ്ക്രീൻ വാങ്ങണമെങ്കിൽ നല്ല വിലയാവും ഞാൻ ഒന്നെങ്കി ഡോക്ടറിനെ കാണാൻ പോയിട്ട് ണ്ടായിരുന്നെത് തൊട്ട്.
ആഹ്
ഈ മുഖത്തൊക്കെ ടാൻ അടിച്ചിട്ടെ
ഉം
താരന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഡോക്ടർനെ കാണാൻ ചെന്നപ്പൊ ഡോക്ടർ എനിക്ക് ഇത് ചെയ്ത് റെക്കമെന്റ് ചെയ്ത ഒരു സൺസ്ക്രീൻ അതിന് എഴുന്നൂറ്റി സംതിങ് എങ്ങാണ്ടായിരുന്ന് അതാ ഞാനിപ്പോ യൂസ് ചെയ്യുന്നേ.
ആണ് ഈ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത്ന്ന് കിട്ടുന്നതെല്ലാം ഇങ്ങനെ തൗസാൻഡ് ആ റേഞ്ച് എത്തും.
ആഹ് മ റ്റേ അല്ലതെ നമുക്ക് ലോക്കലായിട്ട് ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ കിട്ടും മുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും. അത് പക്ഷെ എനിക്ക് യൂസ് ചെയ്തിട്ട് വല്ല്യ ഇതൊന്നും തോന്നില്ല മറ്റേ ലിക്വിഡ് പോലങ്ങ് ഇരിക്കുന്ന ടൈപ്പാ അത് നമ്മുടെ സ്കിന്നിന് പറ്റിയതല്ല അപ്പൊ ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് ചെന്നപ്പോ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോ അവര് എന്റെ സ്കിന്ന് എന്റെ സ്കിന്നിന്റെ ടൈപ്പ് ഒക്കെ നോക്കിട്ടെ ആയിരിക്കല്ലോ അത് പറഞ്ഞു തരുന്നേ അപ്പൊ ഞാനങ്ങോട്ട് ഈ ടാനിന്റെ കാര്യം ഞാനാങ്ങോട്ട് പറഞ്ഞില്ല അല്ലാതെ തന്നെ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞ് ടാനടിച്ച് ട്ടുണ്ടല്ലോന്നുള്ളെ
ഉം കാണുമ്പോ മനസ്സിലാവൂല്ലോ
കാണുമ്പോ മനസ്സിലാവെ വര് സ്ഥിരം കാണുന്നല്ലേ.
ഉം ഉം.
അപ്പൊ ഇങ്ങനെ. അങ്ങനെ റെക്കമെൻ്റെയ്ത സൺസ്ക്രീനാ ഇപ്പോ യൂസെയ്യുന്നെ. പക്ഷെ ഫേസ് വാഷിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഫേസ് വാഷിന്റെ കാര്യൊന്നു ഇല്ല ഞാന് അത് അല്ലാതെ തന്നെ ഞാൻ യൂസെയ്യുന്നെയാ. ഒരു മെൻ ന് വേണ്ടിയുള്ള ഒരു ഗാർണിയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്.
ആഹ് ആഹ്
അതായിരുന്നു യൂസ് ചെയ്യുന്നത്. അതെനിക്ക് യൂസ് ചെയ്ത് നല്ല പിമ്പിൾലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് വരാറേ യില്ലായിരുന്നു. ആഹ
ആണല്ലേ
ഉം എന്താണ് അയിന്റെ ഗുഡൻസ് എന്താന്ന് അറിയത്തില്ല മേ ബി എന്തേലും തടഞ്ഞ നിർത്തുന്ന ആ ആക്നെ വരാനുള്ള ഇത് മാത്രം തടഞ്ഞു നിർത്തുന്ന ഉള്ളായിരിക്കും. എന്തുവാണെന്ന് അറിയില്ല
ചിലപ്പോ ഈ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഇവിടുത്തെ സെബും പ്രൊഡക്ഷനൊക്കെ
ഉം അപ്പൊ കണ്ട്രോൾ ചെയ്യു ആയിരി. എന്തുവാന്ന് കറക്റ്റ് അറിയില്ല
ഉം ഞാൻ ഈ എടക്ക് നോക്കിയപ്പം എനിക്ക് കൊറേ പിംമ്പിൾസ്, വരുന്ന പിമ്പിൾസ് എല്ലാ ബ്ലാക്ക് ആയിട്ട പോവുന്ന കറ് എക്കോ ആഹ് ഓക്കെ ആയി. ആഹ് എനിക്ക് എക്കോ കേക്കുന്നുണ്ടായിരുന്നു ഓക്കെ ആയി
ഇപ്പഴോ
ഇപ്പഴും എടക്ക് കേക്കുന്നു. ഹെലോ
ആഹ് ഇപ്പളോ
ആഹ് ഓക്കേ ഓക്കെ ഉം അങ്ങനെ
പ്പൊ ഓക്കെ ആണോ?
ആഹ് അങ്ങനെയൊക്കൊ പുറത്ത് പോവ്ന്ന്, ടാനും അടിക്കുന്നു കുറേ മുഖക്കുരു അതെല്ലാം കറുത്ത് കറുത്ത് പോവുന്ന്.
ഉം ഈ പൊടിയടിക്കുന്നതും പ്രശ്നമാട്ടോ
ആഹ് ആണ്. നമ്മളിതൊക്കെ ശ്രദ്ധിക്കാതിരുന്നാ പിന്നെ അങ്ങ് അറ്റ ആവുമ്പഴ്ക്ക് ട്രീറ്റ് ചെയ്തിട്ട് കാര്യ ഇല്ലല്ലോ
അതാണ്. ഞാൻ മാക്സിമം ഇപ്പം ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാ പോകാ. ഹെൽമെ ട്ട് ല്ലെങ്കി മാസ്ക്ക്
ഉം ഞാനിപ്പ മാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും മാസ്ക് വെച്ച് തുടങ്ങി
ഉം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്
അതാണ് പിന്നെ നമുക്ക് ചൂടല്ലേ അങ്ങനെ ഒന്നും വെച്ചൊണ്ടിരിക്കാനും പറ്റത്തില്ല.
ആഹ് നിങ്ങള് റൂമിന്റെ അകത്തൊക്കെ ഉള്ളപ്പം നമുക്ക് മാറ്റാം മീൻസ് നിങ്ങളീ പൊടിയൊ ക്കെ അടിക്കുന്ന ടൈമിലേ
ഉം
മാസ്കോ അല്ലെങ്കി ഈ ഫേസ് മാസ്ക് വരൂല്ലോ ഫുള്ള് കവർ ചെയ്യുന്ന ടൈപ്പ് റൈഡ് ഒക്കെ ചെയ്യുന്ന ടൈമിലെ
ഉം ഉം
ബൈക്കിലൊക്കെ പോകുന്ന ടൈമിൽ അത് യൂസ് ചെയ്യുന്നായിരിക്കും കുറച്ചു കൂടെ നല്ലത്. ഞാൻ പിന്നെ ഫുൾ ഫേസ് ഹെൽമെ റ്റാ യൂസ് ചെയ്ന്നെ ഇപ്പം
ആഹ് പിന്നെ കയ്യിലായാലും വെയിലടിക്കുമ്പോ രണ്ടും രണ്ട് കളറായി പോകത്തില്ലേ ഫേസും
ആഹ് അതിന് ത്തൊരു ഐറ്റം ഉണ്ടല്ലോ അത് എന്താണ് ഞാൻ വാങ്ങണോന്ന് വിചാരിച്ചിരിക്കുവാ ഇപ്പൊ ഇങ്ങനെ ഈ വെളിലൊക്കെ പോകുമ്പളേ എന്തൊ ആ ബ്ലാക്ക് കളറിലൊക്കെ വരുന്നൊരിതുണ്ട്.
ഉം പക്ഷെ കറുത്ത കളറ് അബ്സോർബ് ചെയ്യുവല്ലേ ചൂടിനെ വീണ്ടും
ആഹ് അബ്സോർവ് ചെയ്യുവാണ് പക്ഷേ കൂടുതലും യൂസ് ചെയ്ത് വരുന്നെ നമുക്ക് ഈ ഡ്രസ്സിന്റെ കൂടൊക്കെ മാച്ചൂടെ ചെയ്യുന്നത് ബ്ലാ ക്ക്യാ വരുന്നെ. അത് നോക്കിയാ മിക്ക ആൾക്കാരും എടുക്കുന്നെ. പക്ഷെ വൈ റ്റായിരിക്കും വൈറ്റല്ല ക്രീം കളർ ആയിരിക്കും കുറച്ച് ബെറ്റർ
ആണ് അല്ലെ കറുപ്പ് കറുപ്പാണ് സാധാരണ സൂര്യനെ ഒക്കെ ഇങ്ങനെ ചൂട് കൂടുതൽ ആഗിരണം ചെയ്യുന്ന കളറ്
ഉം അതെ. ആഹ് അത് ഇന്ന് വാങ്ങിയാ കൊള്ളാന്നുണ്ട്. അത് എന്താണ് നോക്കണം.
ഉം ഉം ഞാനും ഡോക്ടറിനെ കാണാൻ ഇരിക്കുവായിരുന്നു പിന്നെ ഇതുപോലെ ഭയങ്കര വെലയല്ലേ ഓരോ ക്രീമുകളും അത് ഇതും സൺസ്ക്രീൻ മാത്ര അല്ലല്ലോ
ഉം അത് ഞാനന്ന് പോയപ്പോ തന്നെ എനിക്ക് രണ്ട് രണ്ടായിരം രൂപയുടെ ഇതായി. വൈറ്റമിൻ ഗുളികയും.
ഉം
ഇതൂട്ട് സൺസ്ക്രീന് പിന്നെ നമ്മൾ ഈ താരം മാറാൻ താരരല്ല പുറ ത്ത് കുരു വരുന്നുണ്ട് അപ്പൊ അത് മാറാനായിട്ട് എന്തോ ഒരു സ്പ്രേയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു.
നമ്മളിത് നിർത്തിയാ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേം ചെയ്യും അതാണ് പ്രശ്നം.
ഉം അതെനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഈ പുറത്തടിക്കുന്ന ആഹ് സ്പ്രേ ഉപയോഗിച്ചിട്ട് എനിക്ക് വലിയ മാറ്റ ട്ടൊന്നും തോന്നിയില്ല എന്നാലും കൊറഞ്ഞിട്ട് പിന്നെ നമ്മള് യൂസ് നിർത്തിയപ്പോ വീണ്ടും വരുന്നായിട്ട് എനിക്ക് സണ്സ്ക്രീന് പിന്നെ അന്ന് മേടിച്ചത് ഇപ്പഴും യൂസ് ചെയ്യുന്നുണ്ട്.
ഉപയോഗിക്കുന്ന സമയത്തേ ഉള്ളൂ ഇതിന്റെയൊക്കെയൊരു റിസൾട്ട്.
ഉം അതാണ്.
ഇതൊക്കെ കണ്ടിന്യൂസ്ലി എല്ലാ മാസവും മേടിക്കാൻ വേണ്ടി നമുക്ക് വരുമാനവും ഇല്ലല്ലോ.
ഉം എല്ലാ ദിവസവും എല്ലാ മാസവും യൂസ് ചെയ്യണമെങ്കി നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് വേണ്ടി വരും സൺസ്ക്രീന് മാത്രം.
ആണ് പിന്നെ നമ്മുടെ മൊബൈൽ റീചാർജ് എല്ലാ ചെലവുകളല്ലേ.
എല്ലാം ചിലവാ ഇപ്പ മൊബൈലിന്റെ റീചാർജിന്റെ ഈ ചെറിയ പ്ലാൻ എല്ലാം ഒഴിവാക്കിയേക്കുവാ. എല്ലാം കിടക്കുന്ന മുന്നൂറിന് മോളിലുള്ള പ്ലാൻസാ മിനിമം മുന്നൂ റെങ്കിലും വേണ്ടി വരും.
ആണ് ഇരുന്നൂറ്റി അതിന് ഇരുന്നൂറ്റി അമ്പതിന് ഒരെണ്ണം ചെയ്തു അതാണേ ഇരുപത്തിരണ്ട് ദിവസേ ഉള്ളൂ.
ഇരുപത്തിരണ്ട് ദിവസേ ഉള്ള പക്ഷെ അത് നഷ്ട അല്ല.
നഷ്ടമാണ്.
ഉം അതിന്റെ കൂടെ കുറച്ച് പൈസയും കൂടെ ഇടുമ്പോ ഈ മുന്നൂറു രൂപാക്ക് ബാക്കിയുള്ള ദിവസം കൂടെ കിട്ടുവല്ലോ.
പിന്നെ എന്താ രണ്ട് സിമ്മ് രണ്ട് സിമ്മും ചെയ്യേണ്ടി വരും നമുക്ക് ഓരോ ആവശ്യങ്ങൾ ഉള്ളതല്ലേ ഒ ടി പി വരുന്ന നമ്പറ് കാണും.
ആഹ് ആഹ് ഞാൻ പിന്നെ എൻ്റേല് രണ്ട് സിമ്മ് ഒണ്ടായിരുന്നത് ഒന്ന് ഞാനിപ്പോ ഒഴിവാക്കി. അത് എനിക്ക് ഒന്ന് പിന്നെ ഞാന് എല്ലായിടത്തും ഒഫീഷ്യലായിട്ട് കൊടുത്തേക്കുന്ന നമ്പറ് മാത്രം ഞാനിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു നമ്പർ ഉണ്ടായിരുന്നു അത് എൻ്റെ ഒന്ന് രണ്ടു കൂട്ടുകാരുടെ കയ്യിലും ഫാമിലിയുടെ കയ്യിലു ഒക്കെ ഒള്ളൂ. അത് പിന്നെ എനിക്ക് യൂസ് ഇല്ലാത്തകൊണ്ട് ഞാനിപ്പോ അത് നമുക്ക് വെറുതെ അധികച്ചിലവ് വേണ്ടാലോ.
എനിക്കും അങ്ങനെ ഒരു സിമ്മുണ്ട് മിക്കവാറും അത് ഒഴിവാക്കണ്ട വരും അല്ലെങ്കി പ്രശ്നാ. മൂന്ന് മാസം എന്തോ ചെയ്തില്ലെങ്കിൽ മൊത്തത്തി കട്ടായി പോവും.
ആഹ് നമുക്ക് വരുമാനനൊന്നുമില്ലാതെ നമ്മളതെല്ലാം എങ്ങനെ റീചാർജ് ചെയ്യാനാ. ഇപ്പ അങ്ങനെ സിമ്മും കട്ടാവുന്നുണ്ടല്ലേ.
ആഹ് അങ്ങനെ ആക്കുന്നുണ്ട് ഇപ്പൊ എന്റെലൊള്ള സിംമ്മായോണ്ട് അത് മൂന്നുമാസത്തേക്കാ ആ സിമ്മിന്റെ കമ്പനി ക്കാരുടെ പോളിസി.
വേറതൊക്ക അങ്ങനെയും ഇല്ല ഒരു മാസൊക്കെ ആകുമ്പോഴേ എന്താ കോളും സംഭവും എല്ലാം ബ്ലോക്ക് ആക്കും. അങ്ങനെ എന്തൊക്കെയാണ്.
ആഹ് എന്റെ ഇപ്പൊ റീചാർജ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാല് ഒരു ദിവസവേ അതിൻ്റെ ഇൻകമിംഗ് ഒള്ളൂ ഒറ്റൊരു ദിവസവേ ഒള്ളൂ. പിന്നെ നമ്മള് റീചാർജ് ചെയ്താ മാത്രേ നമുക്ക് ഇൻകമിംഗ് ഒക്കെ കിട്ടൂ.
ഉം ഉം അത് കൊള്ളാലോ എന്ത് കൊള്ളയാ.
ഉം പക്ഷെ എല്ലാ കമ്പനിയും അങ്ങനെല്ലാ കേട്ടോ.
അല്ല അല്ല ജിയോ ഒന്നും അങ്ങനെയല്ല. ജിയോയിലൊക്കെ
ഉം ജീയൊയില്മൂന്നാല് ദിവസന്തോ ഉണ്ട്
അല്ല മൂന്നല്ല അതിൻ അതിനെക്കാട്ടിലും കിട്ടും എന്റെ സിമ്മ് റീചാർജ് കൈഞ്ഞിട്ടിപ്പം അരമാസം കൂടുതലായി
ഇപ്പൊ ഇൻകമിങ്ങും കിട്ടുന്നുണ്ടല്ലേ
ഇൻകമിങ്ങും കിട്ടുന്നുണ്ട് എല്ലാ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നോക്കിയപ്പോ ഒ ടി പി വരുന്നില്ല
ഉം ഉം
ഇങ്ങനെ പ്പഴത് പ്രശ്
താണ് മൊബൈൽ നമ്പറാണ് പ്രശ്നം എല്ലായിടത്തും നമ്മള് പണ്ടൊക്കെയാണെങ്കിൽ എന്താ പറയാ ഒരു മാസത്തേക്കൊക്കെ അമ്പത് രൂപക്കൊക്കെ ആയിരിക്കും ചാ ചാർജ് ചെയ്യുന്നെ അത് നമുക്ക് ഒരു ജി ബി ന്നൊക്കെ പറയുമ്പോ ഒരു ജി ബി ഒക്കെ ആയിരിക്കും ഒരു മാസത്തേക്ക് കിട്ടുന്നെ
ഇതുപോലെ ഡേറ്റാ സ്പീടൊന്നും ഇല്ലായിര്ന്നല്ലോ അതോണ്ട് അതങ്ങ്
സ്പീടില്ല നമ്മക്കത് നമ്മുക്ക് യൂസും കൊറവായിര്ന്നു
അത
അന്ന് ഇതിനൊന്നു അപത്ര ഇതില്ലല്ലോ പക്ഷെ ഇപ്പ അങ്ങനല്ല എത്ര വേണേലും നമ്മൾ കൊടുത്ത് മേടിക്കേണ്ടരവസ്ഥയ
ഇപ്പൊ ഈ ടു ജി ബിയൊക്കെ വെച്ച് ചെയ്താലു ഒരു ദവസം മതിയാവാത്ത
ആഹ് നമ്മള് ത അൺലിമിറ്റഡ് ചെയ്യുന്ന അൺലിമിറ്റഡിന്റെ കാലാ അത് പറഞ്ഞപ്പള ഈ അൺലിമിറ്റഡ് നമ്മള് നട താമ്പോവന്നൊക്കെ ഇങ്ങനൊര് ന്യൂസ് കണ്ട് ന്യൂസ് പക്ഷെ എന്താ ഓഫീഷ്യലി അ ആയോന്നറിയില്ല കമ്പനീസൊക്കെ മൊബൈൽലെ ഈ സിമ്മിന്റെ കമ്പനീസൊക്കെ ഈ അൺലിമിറ്റഡ് പ്ലാൻ നിർത്താൻ പോവാ നിങ്ങൾ ലിമിറ്റുള്ള രീതിയില് നൂറ് ജി ബി അങ്ങനെയൊക്കെ ആക്കാൻ പോവന്ന് പറയുന്നു മറ്റേ അൺലിമിറ്റഡ് ഫൈവ് ജി ന്നൊക്കെ ള്ള ഓപ്ഷനുണ്ടല്ലോ അതൊക്കെ നിർത്താൻ പോവാന്നൊക്കെ പറയുന്ന് അറിയില്ല ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല
ഉം ഇന്റർനെറ്റ് ഒക്കെ ഇത്ര എക്സ്പെൻസീവ് ആണോ ന്തോ പൊർത്തൊക്കെ എങ്ങനെയാണ് ഗൾഫിലൊക്കെ നി ക്ക്ന്നോര് ഭയങ്കര എക്സ്പെൻസിവാന്ന് പറയുന്നെ കേക്കാ
ആണാണ് അത് അത് ന്ത ഇത്ര റിയാല് അല്ലെങ്കി ഇത്ര ഡോളറൊക്കെ വെച്ചിട്ടാപ്പൊ ഈ ഇന്റർനാഷ കോളൊക്കെ ചെയ്യണമെങ്കില്ലേ
ഉം ഉം
പണ്ടങ്ങനെണ്ടായിര്ന്ന് നമ്മളെ വിളിക്കണമെങ്കിൽ നമ്മടെ ഫോണീന്നും പൈസ പോവായിര്ന്ന്. അങ്ങനത്തെരിതുണ്ടായിരു അറിയോ ആഹ് അങ്ങനെ ആഹ് അങ്ങനെ എന്തോ ഉണ്ടായിര്ന്ന്
ഉം ഇപ്പൊ പിന്നെ നെറ്റ് വന്നോണ്ട് എല്ലാരും വീഡിയോ കോളും
ഉം അ ഇവ്ടയിലും പക്ഷെ നെറ്റ് കേറ്റുന്നേനെന്ത ഇത്ര പൈസ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ലെ ആടെ പിന്നെ നമുക്ക് കൊറേ ആപ്പിനൊക്കെ ലിമിറ്റ് ണ്ടല്ലോ വാട്സാപ്പിനായാലും ഈ വീഡിയോ കോളെയ്യുന്ന ആപ്പ്സിനൊക്കെ കൊറേ ലിമിറ്റുകളുണ്ട്
ആഹ് അതോരോ കൺട്രീസ് അനുസരിച്ച്ട്ടാ
ആഹ് എനിക്കോന്നുന്നു ദുബായിലോ അങ്ങനെ എന്തൊക്കെയോ വാട്സ്ആപ്പൊന്നും പബ്ലി ക്കില് പബ്ലിക്കില് യൂസെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്.
ഉം ഉണ്ട് ഉണ്ട് അറേബ്യൻ കൺട്രീസ് ലെന്നെ ഓരോട്ത്തും ഓരോ റൂൾസാ
ഉം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊ നിങ്ങള്
ഫുഡ് കഴിക്കാൻ സമയാവുന്നു കഴിച്ചില്ല അവ്ടെ
ഇല്ല കഴിക്കാൻ പോവായിര്ന്നു ഉം ന്നാ കഴിച്ചിട്ടെക്കെ വരാം ഓക്കെ
ഓക്കെ ഓക്കെ